അ എനിക്ക് ഒരു കോള് വന്നു അതാ ഞാൻ കട്ട് ചെയ്ത്
അ ആ
അങ്ങനെ പ്പൊ ചക്കല്ലേ ചക്ക കയ്ഞ്ഞാ
രാക്കിയൊക്കെ വരും
തീർന്നാ എനിക്ക് ചക്ക കിട്ടിണ്ടായില
ചക്ക പക്ഷെ മേളീന്നിപ്പൊണ്ട് ഒത്തിരി നിപ്പൊണ്ട് നമുക്കത് അടത്താൻ പറ്റത്തില്ല പ്പെ ഇലവൻ കേവി പ്ലാവിന്റെ അടുത്ത് കൂടാ പോയേക്കുന്നത് ഇലവൻകവി
അതെന്താ ഇലവങ്കേരി
കറണ്ടിന്റെ
ആ ലൈനിൻ ലൈനിന്റെലേ അയിന് എന്താ പറഞ്ഞേ
ഇലവൻ കെ വി
ഇലവൻ കവില്ല ഞാൻ ഇലവൻ കരി ഇലവൻ കരി ന്നാ കേട്ട് അപ്പൊ ചക്ക ചെലപ്പൊ ഇടുമ്പളേ നമ്മളയ്മ കുടുങ്ങി വെറച്ച് നിക്കും
ശരിക്കും അതോണ്ട് ഞാൻ അങ്ങോട്ട് നോക്കാറേ ഇല്ല താഴെ
ക്ക കിട്ടിയപ്പോ ഞാൻ ചേച്ചീനെ ആലോചിച്ച് അപ്പൊ ഞാൻ ച കൊണ്ട് ഞാൻ പുഡിങ്ങ് ണ്ടാക്കി എനിക്കതൊക്കെ അറിയുള്ളൂ
ആ ഹാ ഹ
അത് ഒന്നിനും കൊള്ളൂല നല്ല വലിപ്പണ്ടായിരുന്നു ചൊള പക്ഷേ മധുരല്ല
അതല്ലേ ആ
ആ നല്ല വലിപ്പൊള്ള ചൊളേളായിരുന്നു പക്ഷെ മധരല്ല
മധിരേലൊ ആകെ കൊള്ളത്തില്ലല്ലോ
ഉം അപ്പൊ ഞാൻ അതോണ്ട് എന്താ പുടിങ്ങ് ആക്കി ന്നിട്ട് തന്നോർക്കന്നെ കൊറച്ച് കൊടുത്ത്
ആ ഹ പിന്നെ വൈകിട്ടാ പിന്നെ വൈകിട്ട് ഇങ്ങ് ഛായ
ചായക്കൊക്കെ എന്തോണ്ടാക്കുന്നു ഞാനങ്ങനെ ണ്ടാക്കാറില്ല ഹസ്ബൻഡ് ഓൾ റെഡി ഓഫ് ഫീസീന്ന് ചായ കിട്ടും
ഓ അന്നാലും പിന്നെ
പിന്നെ ഞ്ഞിപ്പൊ ണ്ടാക്കി ആ നേരത്ത് ആ ഏഴുമണിയാകും ആളെത്തുമ്പോ പിന്നെന്തെങ്കിലും കേടാവാനായിട്ട് എന്തെങ്കിലും ഇരിക്ക്‌ണ്ടെങ്കില് ണ്ടാക്കും ഹ് വ് നേന്ത്ര പഴം പഴുത്ത് അഹ് നാശാവാറായിണ്ട് അപ്പൊ അതോണ്ട് എന്തെങ്കിലും ണ്ടാക
അ ആ ഇപ്പൊ ഇങ്ങനെ സുഖിച്ചൊക്കെ ഇങ്ങനെ പോവാ മക്കളൊക്കെ ആയി കഴിഞ്ഞൽ ഇതൊന്ന് നടക്ക
അതെല്ലാരും പറയുന്ന ഡയലോഗാ ഇപ്പൊങ്ങനെ പോവാ ഒറ്റക്കായതുകൊണ്ട് വീടും മാറാമൽ ന്താ സുഖാ ആ മക്കളായി കഴിഞ്ഞ ഈ പറേണ സുഖൊന്നുണ്ടാവില്ലാന്ന്
മ്മളൊക്കെ കൊറേ അനുഭവിച്ചോ
ആ ഞാൻ കൊറച്ചുടെ കഴിയട്ടെന്നാ എല്ലാരും പറയണത് അതാ ക്കളായി കഴിഞ്ഞ ഈ പറയണ ഒന്നും നടക്കൂല. നമ്മള ഇഷ്ടങ്ങളും നടക്കൂല.
ഏ ഒന്നും നടകത്തില്ല.
പി നമ്മുടെ അമ്മമാർ ഇതൊക്കെ തന്നെയാണല്ലോ പറയണത്.
ഹേ അത് വാണ്
അത് ഞാൻ എന്നെ കല്യാണം കഴിപ്പിച്ചവരോട് ഇപ്പ ചോദിക്കും നിങ്ങളകെകൂടിയിട്ടല്ലെ ന്നെ കെട്ടി കെട്ട് ട്ട്ന്ന് പറഞ്ഞന്ന് ഏ കെട്ടിക്കഴിഞ്ഞ നിങ്ങക്കൊക്കെ അയിന്റെ സുഖർ ഞ്ഞോരേല്ലേ ന്നിട്ട്ന്നെ കെട്ടിക്കാ ത്രവല്യ ഇതുണ്ടോയ് ഞാൻ ഇപ്പോഴും എല്ലാരുംടുത്ത് ഓരോരുത്തരോടും ഞാൻ ചോയിക്കും. മിണ്ടി പോവരുത് ഇഞ്ഞ്യിപ്പോ നിങ്ങക്ക് ഇന്ക്ക് കൂട്ടികളെ കാൺണോല്ലേ?
ഓ സമ്മതി അപോ അവര് പറയും പിന്നെ ഇതൊക്കെ ജീവിതത്തി ഉണ്ടാവണല്ലേ?
ആഹ് ഇയിപ്പപ്പോ മൂന്നാല് വർഷ ആയില്ലേ? ഇനി അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകണ്ട.
ആഹ് പക്ഷെ ഇതേ സുഖം ഉണ്ടാവില്ലല്ലോ? നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതൊക്കെ പറയണത്. രണ്ടും പറയണത് നിങ്ങളെ പോലത്തെ ആൾക്കാരാ.
അതാ ആ ഇത്രയൊക്കെ സുഖിച്ചില്ലേ അത് മതി.
കണ്ടാ മറ്റുള്ളവർ സുയിക്ക
ഒരുപാട് അനുഭവിച്ച വെച്ചാ. നമ്മള് ഒരുപാട് ഞാൻ അനുഭവിച്ചയി കൊ അച്ഛാ യന്ന്ഇവിടെ ഇല്ലാത്തോണ്ടേ ഉും കുഞ്ഞങ്ങളൊക്കെ അസുഖവും വരുവായിരുന്നു അങ്ങനെ ഒരുപാട് അനുഭവിച്ചു
ആഹാ
ഫിക്സ് വെരുവായിരുന്നു ഇളയ കൊച്ചിന്
ആഹ് അതാണ് നമുക്ക് ഓരോ ഘട്ടങ്ങൾ കടക്കുമ്പോൾ ഓരോ ടെൻഷൻ ആകും.
ഉം അതാണ്
ഇപ്പ ഞാൻ പറയും ഇപ്പൊ ഞാൻ എന്റെ കെട്ടിയോണ്ട് എന്റെ മാത്രം ടെൻഷൻ വീട്ടിരേ ടെൻഷന് എന്തുവാന്ന് നോക്കിയാമതി ഞ്ഞിഒരു കുട്ടിയായിയി കഴിഞ്ഞ അതിനെ സ്കൂളിൽ ചേർക്കണം അതിനെ പഠിപ്പിക്കാൻ
അതന്നെ
ഞാൻ തെ കെട്ടണന്ന് ചോദിക്കണവരോടൊക്കെ പറയും വെറുതെ തല വെച്ചു കൊടുക്കണ ഇപ്പൊ കിട്ടണ ഫ്രീഡം ഒന്നും ഉണ്ടാവൂില്ല.
കിട്ട
ആഹ് ഞാന് ഇന്ന് വച്ചകഴിഞ്ഞ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഞാൻ കല്യാണം നോക്കിയതേ ഇല്യ വർക്ക് ചെയാരുന്നു വടെ ഉള്ളരൊക്കെ ചോയിക്കും അത് ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് അവിടെ പേഷ്യൻസ് നമുക്ക് സ്ഥീരം വര്ണോരുണ്ടാവും ഷുഗറോക്കെ നോക്കാൻ ആ അമ്മമാരൊക്കെ തന്നെ മോള് കെട്ടണില്ലേ? മോള് കെട്ടണില്ലേ? ഇതെന്നെ ചോദിച്ചോൊണ്ടിരിക്കുകയായിരുന്നു.
ത് തന്നെ ആഹ്
കെട്ടി കഴിഞ്ഞപ്പോന്ന അവർക്ക്ന്നെ വേണ്ടതന്നും ഹയ ഹയ്യോ ഇത്രയും പോ ഒരു ഇത് ജീവിതത്തിൽ വേറൊന്നും ഇല്ല ഉണ്ടാവൂല്ല ഞാൻ അങ്ങനെ പറയുള്ളൂ എല്ലാരോടും പോ എന്റെ ഹസ്ബൻ്റിൻ്റെ അനിയതി ണ്ട് അവൾ കെട്ടൂല്ല എന്ന് പറഞ്ഞട്ടാ നടക്ക്ണ
ആഹ ആഹ് അതെ നമ്മള് മാത്രം അനുഭവിച്ച പോരാ. അല്ലേ?
പിന്നെ അല്ലെങ്കിൽ ഞാൻ അവരെ അനുഭവിക്കേണ്ടി വരുവേ
അത അതാണ്.
ഉ അതിനേക്കാട്ടും വലുതാവും അത് അപ്പൊ അതിനെകാട്ടി നല്ല നിങ്ങളൊക്കെ അനുഭവിക്കന്നെയാ നല്ലത്.
ഉം നമ്മളിപ്പോ ഇച്ചിരി ഇതായി കുഴപ്പില്ല
ആഹ്
അല്ല ഇന്നത്തെ കാലത്തന്നൊന്നും നമുക്ക് വ്യത്യാസാണ് ഭയങ്കരായിട്ട്
ആഹ്
ഞങ്ങൾ നിങ്ങളൾ ജീവിച്ച ജീവിതവും അല്ല ഞങ്ങൾ ജീവിക്കണ ഞങ്ങളെ ജീവിത ഇതു അല്ല ഇനിയുണ്ടാകുക ഇപ്പൊ എന്റെ അനിയ എന്നോട് ഞാ ചോദുമ്പോ പറയും അവ ഇങ്ങനെ ഇടയ്ക്ക് നിത്താൻ വരണ്ട അടുത്തേക്ക് അപ്പൊ ഞാൻ അടുക്കളയില് പ വയിയ മനുഷ്യന് പണിയെടുത്തിട്ട് എന്ന് പറയുമ്പ അവൻ പറയും എന്റെ കല്യാണം കഴിച്ച് ഇരുത്തൊന്ന് വയസ്സായിട്ടുള്ളൂ ഞാൻ കല്യാണം കഴിച്ച കഴിഞ്ഞട്ടുെങ്കിൽ ഞാൻ വേലക്കരിന് വെക്കും
ഹ് ഹ്
അപ്പൊ ഞാൻ പറഞ്ഞ ആ നന്നായി മോനെ ഇതെപ്പഴും പറയണോട്ടാ ആഹ് ഉം എന്ന് പറയും പറ നമ്മൾ ഇപ്പത്താം കുട്ടികൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്റെ കെട്ടിയോൻ അടുക്കളയുടെ ഒരു വശത്തക്ക് വരൂല
ഉം ഉം വരികും ഹാ ഹാ ആ ആഹ് അതലതാക്കുവുള്ള പരിപാടി
ആഹ് പിന്നെ ഞായറാഴച്ച ദിവസം ഇളക്കാൻ വരും എന്തേും കറി ഉണ്ടാക്കുമ്പോ ഏയ് നമ്മൾ സ്പെഷ്യൽലാണല്ലോ ഉണ്ടാക്കണത് ആ അപ്പൊ ഞാൻ പറയും അറിയാ വേറെ വ അവിടെ പോയിരുന്നാ മതി ശല്യം ചെയ്യാതിരുന്നാ മതി പിന്നെ നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കി
ആ
ഇന്നിപ്പോ ചെമ്മീൻ ഉണ്ടാക്കിയപ്പപ്പോ ഞാൻ റോസ്റ്റ് പോലെ നല്ലോണ്ണം വറ്റിച്ചിട്ടാ ഉണ്ടാക്കിയത് അപ്പൊ എന്നോട് ചോയ്ച്ച് ഇതെന്താ എന്താ പറയാ തേങ്ങ ഇട്ടിട്ട് ഞാൻ ചമ്മീൻ വെക്കും
ഓ ഓ
പ പൊരിച്ചതുണ്ടല്ലോ
ആഹ്
നമ്മൾ പൊരിക്കൂലേ ചെമ്മീൻ
ഞാൻ ഇവിടെ ചെമ്മീ മേടിക്കത്തില്ല ഒരു പ്രാവശ്യം മേടിച്ച ഇതിന് വയറിന് ആ അതുകൊണ്ട് പിന്നെ മേടിച്ചിട്ടേ ഇല്ല മ്ഹ്
അപ്പചോയ്ക്കും അതെന്തുവാ തെന്തുവാന്ന് ചോയ്ച്ച് പേ തിന്നാ പോരെ ടസ്റ്റ് ഉണ്ടായാ പോരെ എന്നിട്ട് എന്തിനപ്പണ്ടാക്ക കനാനൊന്നും പോണില്ലല്ലോ
ആഹ് ഹ് ഹ്
അങ്ങത് ഓരോ ഇതുവാ അതെന്റെറെ കേട്ട സ്പെഷ്യല് വേണം
ആഹ് ആ ആ
ഞാൻ പറയങ്ങള് ഇങ്ങള് കല്യാണത്തിനന് മുന്ന അതാണ് പണിയ ആയത് കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ലേ അന്ന് പെണ്ണ് കാണാ വന്നപ്പോൾ ഞാൻ കുക്ക് ചെയ്യന്ന് പറഞ്ഞു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞതാണ് പെട്ടുപോയത്
ആഹ് ഹ് ഹ്
പക്ഷെ ഒന്നും ഉണ്ടാക്കാറിയാത്ത മാറിയാത്ത മനുഷ്യനാ നാൻ വിജയിത്തില്ല പക്ഷെ ഞാൻ നാട്ടിൽ പോകുമ്പോ കഞ്ഞൊക്കെ വെക്കും ഉം
ആ ഈഹ്
പ്പഞാൻ ആ ഞാനൊരു മാസം വീട്ടിൽ നിന്നപ്പോ ചിക്കൻ കറി ഒക്കെ വെച്ചു തന്നെ ഭയങ്കര ടേസ്റ്റ് ന്ന് തന്നെ തന്നെ പറയുന്നുണ്ട് ആഹ് എനക്ക്ത് തരു ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വെച്ച് തരുമോ എനിക്കൊന്ന് വെച്ച് തരുമോന്ന് നോക്കിക്കാ അതില്ല
കഴ കഴിച്ചിട്ടല്ലേ പറയാൻ പറ്റൂ
ആഹ തെന്നപ്പറണ്ട് നല്ല ടേസ്റ്റ് ആന്ന് അപ്പൊ ഞാൻപറഞ്ഞു ഇതുവരെ ഞാ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ്ന്ന് പറഞ്ഞിട്ടില്ലല്ലോ ന്നെ മാത്രം ചെയ്തിട്ടുണ്ടല്ലോന്ന് പറിമം ചേട്ടൻ വെക്കുവോ ഫുഡ്
ആ അവിടെ തന്നെയ വെക്കുന്ന എല്ലാം എല്ലാം അറിയാം
ആഹ് ഗൾഫിൽ പോയവർക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും
അല്ല ആദ്യം ഇവിടന്ന് പോവുമ്പോ ഒന്നും അറിയത്തില്ലായിരുന്നു അവിടെ ചെന്നൊക്കെ പഠിച്ചതാ ഇപ്പം വരുമ്പോക്കെ മ്മൊക്കെ വെച്ചു തെരും
ആ അതവർക്ക് മനസ്സിലായില്ലോ അടുക്കള ജീവിതം എങ്ങനെയാന്നുള്ളത്
ആ അതാണ് ഉം ഉം
മഴൊക്കെല്ലെ ല്ലരു പരിപ്പ് വടയും ചായക്കെ ഉണ്ടാക്കി കൂടേ ഇവിടെ ഞങ്ങക്ക് ചൂടായതോണ്ട് പറ്റും പറ്റല അപ്പൊ നിങ്ങളോട് പറയാനെങ്കിലും പറ്റൂലോ
രാവിലെ തന്നെ കടല് കാണോ രാവിലെ ന്നിട്ടില്ലോ എവിടാണ പുറത്ത് പോയപ്പോ എന്റെ കൂടെവന്ന് കാടിവേണ്ടന്ന് ഷാർജ വേണോന്നും പറഞ്ഞു
ആ വിടെ ഷാർജാശയ്ക്ക്ന്നെ കിട്ടൂലോ ഇന്നലെ ഞാന് രാത്രി എന്ന്ച്ച അത്രയും ചൂട് കാരണം ഇവിടെണെങ്കിൽ ഫിൽറ്റർ ചെയ്താ വെള്ള ഫിൽറ്ററും വെള്ളം കഴിഞ്ഞു നമുക്ക് അറിയില്ലല്ലോ കറൻ്റ് പോണത് കട്ടായിപ്പോയോ? ഹലോ... ഹലോ ഹലോ
ഹലോ....
എടക്ക് കട്ടായി പോയി കേക്കുന്നില്ലേ
ആ എനിക്ക് എടക്കരു കാൾ കേറി വന്നതാ
ആ നിക്ക് ഞാൻ വിചാരിച്ച കട്ട കട്ടായി പോയോന്ന് വിജാർച്ച് ഓ നമ്മളെ സംസാരിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് കോളല്ല ഇമ്പോർട്ടന്റ് ഞാൻ കെട്ടി ആ ഞാൻ കെട്ടയാന് മെസ്സേജ് അയച്ചിടും ഞിപ്പോ ആ വിളിക്കണ നേരത്ത് നമ്മൾ എടു ടെൻഷനാവും എവിടെയ ഒറ്റക്കാണല്ലോ ഏയ് എന്താണോ എങ്ങനെയാണോ എന്നുള്ളത് അപ്പൊ ഞാൻ പറയും ഞാന് ഒരാൾക്ക് കോൾ ചെയ്യാൻ പോവാണട്ടാ എന്ന് പറയും ആ
അന്നേരം ങ്ങോട്ട ആള് വരത്തില്ലല്ലോ അത് ശരിയാ
പ്പൊ വിളിക്കാനുള്ളത്പ്പ ആള് മാത്രാണ് ബാക്കി ഉമ്മാനൊക്കെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു
ആ -ആ -ആ-
ആളാണ്പ്പൊ ചെിലപ്പോ ഇടക്കൊന്ന് വിളിച്ചു നോക്കും എങ്ങനെ കറണ്ട്ണ്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് റ്റൊക്കെയതോണ്ട്
ആഹ ആഹ ആഹ
പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടു പിന്നെ ആര് വിളിച്ചാലും കുഴപ്പല്ല നമുക്ക്
നമുക്ക്
പിന്നെന്താ വർത്താനം പറഞ് വർത്താനം പറഞ് സമയല്ലാന്ന് എന്തുവാ പറയാതെ നമുക്ക്ന്നെ അന്നമ്മള് വർത്താനം പറഞ്ഞപ്പോ ചക്ക വിഷയണ്ടായിരുന്നു ആ ചക്കിം കഴിഞ്ഞി ആഹ
ചെയക ജീവി
ചീനിയോ
ആ ചീനി കപ്പ
ആ കപ്പ ആ കൊള്ളി കൊള്ളി കൊള്ളി
കൊള്ളയേ
ആഹ കൊള്ളിക്കഴഞ്ഞന്നാ ഞങ്ങള് പറയാ കപ്പക്ക്
ആഹ അവിടന്നും പോയല്ല
അവിടന്നും പോയല്ലോ എന്നാ ശെരിയപ്പ എനിക്ക് കോള് തന്നണ്ട്
ആഹ ശരി ശരി ശരി